ഹലോ
ആഹ് പറയെടാ
കേക്കുല്ല ടാ
ആഹ് കേൾക്കുന്നുണ്ട് കേൾ
ആഹ് നിന്റെ തെരക്കൊക്കെ കഴിഞ്ഞോ ആഹ് അവ്ടെ കല്യാണവർക്കൊക്കെ കഴിഞ്ഞോ
ആഹ് കയിഞ്ഞ്
ഞാം പിന്നെ അതാ വിളിക്കാഞ്ഞതന്നെ
അതെല്ലേ ആഹ് ആഹ്
ആഹ് ഡ്രസ് കോഡാന്നോ എല്ലാർക്കും
ആഹ് ഡ്രസ് കോഡാന്ന് നല്ല അടിപൊളി ഡ്രസ്സാണ്. ഉം മക്കക്കെല്ലാം വേറൊരു കളറ് ക ആഹ് മക്കക്കെല്ലാം വേറൊര് കളറ് ഞമ്മക്ക് വേറെ കളറ്
മറ്റേ കോഡ് സെറ്റ് ഒക്കെയാണോ
ആഹ് കുട്ടിയേക്കെല്ലാം ഒരുപോലെ നമ്മള് കസ്റ്റമൈസെയ്‌തെടുത്ത്
അങ്ങനേട്ത് ആഹ് ന്നെൽ ആന്നല്ലേ ഇപ്പഴത്തേ ആഹ് മറ്റേ ട്രെൻഡ് കളറാന്നോ മറ്റേ ഓറഞ്ചും അല്ല മറ്റേ ചുടുകട്ട കളറും അല്ല
എല്ലാം പേസ്റ്റൽ കളറ് പോലെ ലൈറ്റ് ഷൈഡ് വേണ്ടന്നാണ് കൊറച്ചാൾക്കാര് ലൈറ്റ് ഷൈഡ് വേണംന്ന് പറഞ്ഞ്. അപ്പം പി കൊറച്ചാൾക്കാർക്ക് നല്ല ഡാർക്ക് വേണംന്ന് പറഞ്ഞു അങ്ങനേ എടുത്ത്
ആന്നല്ലേ
പിന്നെ ചെക്കൻ ദുബായിന്ന് വന്നോ പെണ്ണിന്റെ ചെർക്കൻ
ചെക്കൻ ആഹ് ദുബായിന്ന് വന്നല്ലോ
വന്നല്ലേ ആഹ് ആഹ് ആഹ് ഇനിപ്പോ ഉടനെ പോവോ കല്യാണം കഴിഞ്ഞ് ഓരങ് പോവോ
ആഹ് ആഹ് ലീവ് പറയാൻ കഴിയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്
ആന്നല്ലേ പിന്നെ ഉം നിന്റെ ഇക്ക വന്നില്ലേ ലീവ്ണ്ടോ നിന്റിക്കായ്ക്ക് ലീവുണ്ടോ
ഇല്ലേ ക്കാഹ്
അജ്ജോ കുടുംബത്തിലെ കല്യാണോന്നല്ലയോ ക്ഷെ കൂടാം പറ്റിയില്ലാന്ന്
വേറെന്താ മക്കളെല്ലാം എന്തായിക്കുന്ന്
ക്കള് സുഖമായിട്ട് ഇരിക്കുന്നു. ഇനിപ്പൊ സ്കൂള് ഉറപ്പിന്റെ ഒക്കെ വിശേഷങ്ങളല്ലേ അയ്‌ന്റെ കൂടെ പെരുന്നാള് വര്
അതെ വാങ്ങിച്ചാ സാ സ്കൂളിലെ ആ സാധനം
ഇനിയിപ്പോ ഞായറാഴ്ച പോണം വാങ്ങിക്കാന്
പോവണോല്ലെ ആഹ്
ഒന്ന് വാ ഒന്നും വാങ്ങിട്ടില്ല അതുവല്ല മഴയല്ലേ രാവിലെ ഇറങ്ങി പോആനും പറ്റത്തില്ല
പറ്റുന്നില്ല അതെ അതെ മഴയും ആന്ന് പിന്നെ പെര്ന്നാളിന്റെ തെരക്കു അങ്ങ് പെരുന്നാളിന്റെ ഡ്രസ്സല്ലായിനി എടുക്കണ്ടല്ലേ തെരക്കാ ആഹ് ആഹ് ആഹ് അതെ പിന്നെ കൊറേ ഇവിടെ മാളിലെല്ലാം ഇങ്ങനെ ബാക്ക്
ഞാന് അ ത്യാവശ്യം സ്കൂൾ തുറപ്പിനൊക്കെ ഉള്ള സാധനങ്ങള് മീഷോന്ന് ജസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്കുള്ളത്
അതെ അല്ലേ ആഹ് മീഷോല് നല്ല ഓഫർ ഒക്കെ ഉണ്ട്
ഒരാഴ്ച ഇനിയിപ്പം കളർ ഡ്രസ്സ് ഒക്കെ ആയിരിക്കുവല്ലോ ഒരാഴ്ചല്ല ഒരു മാസം
ഒരു മാസത്തോളം കളറിടാം
ആഹ് പകുതിക്ക് വരേയ്ക്കും യൂണിഫോം എല്ലാം ഇനിയിപ്പോ തയ്ച്ചുവൊക്കെ വരണ്ടേ
അതെ അതെ അതെ അപ്പൊ യൂണിഫോം എവിട് ന്നാ സ്കൂള് തുറന്നാലേ കിട്ടത്തുള്ളൂ
സ്കൂള് കിട്ടി സ്കൂളിന്ന് കിട്ടി തയ്ക്കാൻ കൊടുത്തേക്കുന്ന് അപ്പൊ എല്ലാ കുട്ടികളും ഇടുമ്പോഴല്ലേ നമ്മള് കൊച്ചുങ്ങള് ഇടാൻ പറ്റോ
ഇടാൻ പറ്റും അത് അത് വരെ കളർ ഡ്രസ്
ആഹ് യാ ആഹ് പെൺകുട്ട്യാക്ക്‌ ക്കന്നേരം ബ്ലാക്കിന്റേം വൈറ്റിന്റേം പാന്റ് ഉണ്ടെങ്കി അതിന്റെ കൂട്ടത്തില്ഏത് ഉടുപ്പ് വേണെങ്കിലും മാച്ചിത്ചെയ്യാലോ
അത് ശരിയാ അങ്ങനെ കൊറേ ടോപ്പ് വാങ്ങി വെച്ചാൽ മതി എന്ന
ആഹ് ആഹ് ഞാൻ കുറെ ഇപ്പ ഇവർക്ക് രണ്ടുപേർക്കന്ന് വച്ചാ അവൻ എടുക്കുന്ന ടീ ഷർട്ട് തന്നെ ഇവൾക്കും ഇടാം ഇവൾക്ക് എടുക്കുന്നത് അങ്ങനെയുള്ളതാ ഞാൻ നോക്കി എടുക്കുന്നേ രണ്ടു പേർക്കും യൂസ് ആ- ക്കാൻ പറ്റും
ആഹ് പെണ്ണിനും ആണിനും കൂടിട്ടുള്ള ഡ്രസ്സന്ന ഇപ്പ എല്ലായിടത്തും
ആഹ് ആന്നാന്നാന്ന് അങ്ങനെത്തന്നെ പക്ഷെ പാന്റ് ഞാനങ്ങനെ യൂസ് ആക്കലില്ല കാരണം മോന് മോക്ക് ഇച്ചിരി ലൂസ് വേണം പാന്റിന് മോന് ലൂസ് വേണ്ട ആഹ് അവർക്ക് ഒമ്പത് വയസ്സേ ഒള്ളെങ്കിലും ഏഹ് പിന്നെ മോൾക്ക് പതിമൂന്ന് വയസിന്റെ ആൾക്കാരുടെ ഏഹ് ഇത് വേണം പാന്റിന് വേണം അവക്ക് ഇത്തിരിതടിയൊക്കെ ഒണ്ട് മോന് എട്ട് ഒമ്പത് വയസ്സിന്റെ മതി
ആഹ് അത് മതി അതെ അങ്ങനെല്ലാം ഇട്ടിട്ടല്ലാം തന്നെ സ്കൂളില് നമ്മള് കൊറ ച്ച് ദിവസം വരെ ഇടാൻ പറ്റും ഒരു ഒന്ന് രണ്ട് ആരെങ്കിലും ഒക്കെ ഇടാ ഇടുന്ന കളർ ഡ്രസ്സ് ഇടുന്ന കുട്ടികളൊണ്ടെങ്കിൽ പിന്നെ ഇവരും ഇടൂല്ലേ പ്പ നമ്മളും കൂടി കളർടട്ടെ എന്ന് പറഞ്ഞിട്ട്
ആഹ് അത് തന്നെ അത് തന്നെ ഇവിടേം അങ്ങനെയൊക്കെ തന്നെയാന്ന് ഞാനത് ചെല ദിവസങ്ങളിൽ ബുധൻ ഈ പഠിത്തം ഇല്ലാത്ത ദിവസങ്ങളുണ്ടല്ലോ ഊ- ചൊവ്വ അതായത് തിങ്കളാഴ്ചയൊക്കെ അവധിയാണെങ്കിൽ ചൊവ്വ യൂണിഫോം ചൊവ്വ യൂണിഫോം ബുധന് യൂണിഫോം ഇട്ട് കൊടുക്കും കാരണം മറന്ന്പോന്ന് തിങ്കൾ അവധി എന്നുള്ള കാര്യം മറന്നു അന്ന് ഞായറാഴ്ചയാക്കി വെക്കും ഞാൻ അന്ന് രണ്ടും കൂടെ വന്നിട്ടന്നെ പൊരിക്കും വൈകിട്ട് ഇവര് മാത്രേ യൂണിഫോം ഇട്ത്തൊള്ളൂ
ഇടുന്നുള്ളു അതെ ആഹ് പ്പൊ വേറെ ഭക്ഷണല്ലാം കഴിച്ചാ
ഭക്ഷണല്ലാം കഴിച്ചിന് ഉച്ചക്കത്തെക്കുള്ളെല്ലാം ആയോ
ഉച്ചക്കേൽത്തിലെ ആയിട്ടില്ല ഇങ്ങനെ ആവാൻ വേണ്ടി നിക്കുന്ന്
മീൻ കിട്ടിയാ?
മീന്ണ്ട്
എന്താ മത്തി ആ നമ്മുടെ ഇവിടെ മത്തി മറ്റേ മുള്ള മത്ത്
അല്ലല്ല മറ്റേ അല്ല അല്ല അൽ ആഹ് ഒരു ചെറിയ മത്തിയാ ചെറിയ മീൻ
അപ്പല്ലെ മുള്ളൻ മത്തിയാരി
ആഹ് ആഹ് പിന്നെ വെല്യ മത്തിക്ക് നല്ല മൂള്ളുണ്ടാവുല്ലോ
ആഹ് മറ്റേ അതെന്ത് വെക്കും പച്ചയരച്ച് കറി വെക്കോ അതോ പൊരിക്കൊ
ആഹ് പൊരിക്കേം ചെയ്യും നമ്മള് തേങ്ങ മഞ്ഞപ്പൊടികളിട്ട് അരച്ചിട്ട് കറി വെക്കും
തേങ്ങേം മഞ്ഞൾപ്പൊടിം മൊളക് പൊ
ആഹ് ആഹ് ആഹ് അതെ അതെ അതെല്ലാം ഇട്ടിട്ട് അതെല്ലാം ഇട്ടിട്ട് കറി വെക്കും അതന്ന ല്ലേ ആഹ് പിന്നെന്തെങ്കിലും പച്ചക്കറി വറുക്കും തോരൻ വെക്കും തോരൻ ആന്നോ നമ്മള് വറവ് എന്നാ പറയല് ആഹ്
മുരിങ്ങയില താളിപ്പ്
ആഹ് ആഹ് താളിപ്പ് അങ്ങനെ മുരിങ്ങയില ഇവിട അത്ര കിട്ടൂല എന്നാലും കിട്ടുന്നത്ര ദിവസങ്ങളില് വെക്കലുണ്ട് ഉം താളി മുരിങ്ങ ഇല എല്ലാ മുരിങ്ങ ഇല മറ്റേ
അല്ല അങ്ങനെ ഇട്ടിട്ട് ഞാനിതു വരെ വെ ച്ചിട്ടില്ലാ പിന്ന ഇത് നമ്മള് എന്താ നമ്മള് സാധാരണ വറ ക്കുന്നില്ലേ അതില് ലാസ്റ്റ് ലാസ്റ്റ് കൊറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അങ്ങ് ഇതാക്കീട്ട് എടുക്കും ഉം എടുക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉം പിന്നെ കഞ്ഞി വെള്ളേല്ലാം ഒഴിച്ചിട്ട് ആഹ് അതെ
ആഹ് ആന്നല്ലേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല
കഴിച്ചിട്ടില്ല അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിനു എന്റെ ഉമ്മ വെക്കും
ആന്നല്ലേ കഴിച്ചിട്ടില്ല നമ്മളി വിടേന്ന് വെച്ചാൽ മറ്റേ മോരില്ലേ നമ്മുടെ മോര് കാച്ചത്തില്ലേ തേങ്ങ അരച്ചിട്ടുള്ള മോര്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ തേങ്ങ ഇല്ലാണ്ട് നമ്മള് ഇവിടെ അത് ചെയ്യും അല്ല തേങ്ങല്ല തൈര് ഇല്ലാണ്ട് അത് ചെയ്യും തൈരില്ലാത ആഹ് ഈ ആഹ് അത് അപ്പൊ അതിന് കടു വറുക്കുമ്പോ നമ്മുടെ ഈ മുരിങ്ങയില ഇട്ട് കരിവേലപ്പിലക്ക് പകരം താളിക്കും ആഹ്
ആഹ് അത്
ഏറെ മുരിങ്ങേല ഇടും അപ്പൊ അത് മുരിങ്ങേല കറിയായി
ആഹ് ആഹ് ആഹ് ആഹ് അത് നല്ല രസണ്ട ആഹ് അതും നല്ലൊരു
പിന്നെ മാങ്ങ കറി മാങ്ങ ക്കറി എല്ലാം വെക്കലുണ്ടോ അവിടാ?
ആഹ് മാങ്ങയിപ്പോ സുലഭമായിട്ട്ണ്ടല്ലോ ല്ലെ? മാങ്ങാ ആഹ് മങ്ങേന കൊണ്ടുള്ള കളിയാ
മീനേ പുളിയിട്ട് വെക്കും മൊളക് വെക്കും മൊളക് കറി വെച്ചി ട്ട് അയിന്റെ കൂടെ കോമ്പിനേഷൻ നമ്മുടെ ഈ മാങ്ങാ കറി
മാങ്ങാക്കറിയല്ലേ ചെറ്താണാ മാങ്ങ ഇങ്ങനെ
എന്തോടാ
വെല്ലം വെല്ലം വെല്ലം
വെല്ലംന്ന് പറഞ്ഞ വെല്ലം
വെല്ലം ശർക്കര ശർക്കര
അല്ലല്ല ല്ല ല്ല ല്ലല്ല അത് മാമ്പല് മാമ്പഴ പുളിശ്ശേരി അത ക്കങ്ങനെ വെക്കുന്നത് ഇത് അങ്ങനല്ല എല്ല എല്ല വെള്ളം ചേർക്കൂല്ല മാങ്ങേം മാങ്ങേം പച്ചമൊളകുണ്ടല്ലോ പച്ചമുളവും കൊ ച്ചുള്ളിം കൂടി ട്ട് വേവിക്കണാദ്യം. ഇച്ചിരി മഞ്ഞപ്പൊടിം എഹ് ഇച്ചിരി മഞ്ഞപ്പൊടിം ആഹ് ഉപ്പും ശകലം മൊളക്പൊടിയും കൂടി ട്ട് വേവിക്കണം എന്നിട്ട് നമ്മടെ തേങ്ങ അരച്ചൊഴിക്ക എന്നിട്ട് അത് ചൂടാവാൻ പാടില്ല തേങ്ങ നല്ല ചൂടാവാ തേങ്ങ അര ച്ചൊഴ്‌ക്ക്ന്നെ ചൂടാവാൻ പാടില്ല അയ്ന് മുന്നയ്നെ എറക്കിട്ട്
എറ അത് ശെരി ആഹ് ആഹ് ആഹ്
തേങ്ങ പതഞ്ഞ് കഴിഞ്ഞാ പിന്നെ അതങ്ങ് പിരിഞ്ഞ് പിരിഞ്ഞ് പോവും.
ഇപ്പൊ മാങ്ങന്റെ സീസണായൊണ്ട് എല്ലാരും മാങ്ങന്റെ കളിയാ
മാങ്ങ മാങ്ങേം ച ക്കിം
അതെ
ആഹ് ഈയൊന്നും പറയാ ചക്കെ നമ്മക്ക്‌ വടെ ക്ക്ട്ടും ചക്ക കിട്ടും കൂടുതലും പച്ചക്ക് തിന്നാലാണ് വീട്ടില് പതിവ് പിന്നെ ഞാനുണ്ടെങ്കി പുഴുങ്ങും മറ്റേ
ആഹ് അത് ശരി ആഹ് ആഹ് ആഹ് നമ്മളീ
ക്ക്യറിയാ അത് വേവിച്ച്ട്ട് നല്ല മീൻകറ്യൊക്കെ കൂട്ടിതിന്ന ഭയങ്കരിഷ്ട ചോറൊന്നുല്ലാതെ
അല്ലങ്കി പൊ പോത്തിന്റെ കൊട്ടിട്ട് വെക്ക്വോ ചക്ക?
പോത്ത് അത് ഇത് വരെ ഞാൻ ചെയ്തിട്ടില്ല അവന്റെ ഇക്കാന്റെ പെങ്ങളെയ്യും മറ്റേം ചീനി വെച്ച്ട്ടാണെങ്കിലും ഉം ചീനി വെച്ച്ട്ടാണെങ്കിലും ച ക്ക വെച്ച്ട്ടാണെങ്കിലും ചെയ്യും.
നല്ല രസണ്ടാ
നല്ല രുചിയാ ആഹ് നമക്ക് പ്രത്യേകം കറി പിന്നെ വേണ്ടാലോ
നമക്ക് പ്രത്യേകം കറി പിന്നെ വേണ്ട
വേണ്ട വേണ്ട അതെ നല്ല ടേസ്റ്റ് ണ്ടാവും നമക്കത് ആ ഒര് രീതില് വെച്ചാ മതി
അതെന്നതെന്നെ
ഉം പിന്നെ ങ്ങന്യാ പോവുന്ന്? ഉം വേറെന്താ രാവിലെ ഭക്ഷണത്തിനെന്താക്ക്യേ?
രാവിലെ ചപ്പാത്തിയാര്ന്ന്.
അതെല്ലേ ആഹ് നമ്മള് വ്ടെ ദോശണ്ടാക്ക്യേ ദോശ
എടാ ഒരു മിൻറ്റെടാ ഇൻക്കൊര് കോൾ വെര്ന്നേ.
അതെ യാ ആഹ്
ഞാ ഇപ്പ വിളിക്കാ
ആഹ് ഓക്കേ എട്ടണി ഓക്കെ ഓക്കേ ഹലോ
അലോ
ആഹ് പറയടാ ആഹ് പറഞ്ഞോ പറഞ്ഞോ
ഞാനേ ഷോപ്പിലാ ള്ളത്ട്ടോ ഷോപ്പില്
അതെയ വർക്കെയ്യ്ന്ന്ണ്ട?
ആഹ് ഞാന് ഒപ്റ്റിക്കൽസിലാ വർക്ക് യ്യുന്ന
അതെല്ലേ ആഹ് അത് ശരി അത് ശരി അപ്പൊ ആൾക്കാാര് വെര്ന്നതാണോ
കസ്റ്റമറിന്റെ ഇത് അയച്ചു കൊടുക്കാ വേണ്ടി വിളിച്ചത്
വിളിച്ചത് അത് ശരി ആഹ് ആഹ് വേറെന്തല്ല അപ്പ
ട്ട് അങ്ങോട്ട്‌വിളിച്ചതിയോ
ആഹ് ആയിക്കോട്ടെ കൊറച്ച് സമയം കൂടി അമ്പേ നാ
ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ എടാ പിന്നെ ഞാൻ ചോയ്ക്കാൻ മറ ന്നോയ് മറ്റേ കല്യാണത്തിന് നമ്മടെ കൂടെ പഠിച്ചവരെല്ലാം വരുന്നുണ്ടോ?
കല്യാണത്തിന് വരു ഒട്ടുമിക്കാൾക്കാരും വരുന്നു പറഞ്ഞിട്ടുണ്ട് നമുക്ക്ന്തായാലും കണ്ട് നോക്കാം ഫോട്ടോയല്ലാം വിടുമ്പം അറിയാൻ പറ്റും ആരെല്ലാം ത് വന്നിട്ടുള്ളത് അവര് വരുന്നും പറഞ്ഞേ വരുന്നില്ലന്നും പറയുന്നുണ്ട് നോക്കാം
എനിക്ക് അന്നത്തേക്ക് വരാൻ പറ്റൊന്ന് എനിക്ക് അറിയാൻ വയ്യ എന്നാലും മാക്സിമം ശ്രമിക്കാം.
ആഹ് എന്തായാലും ശ്രമിച്ചു നോക്ക് വന്നേനാ നല്ലല്ലേ കൊറെ നാൾ കൂടി കാണാലോ
അതന്നെ
അതെ വേറെന്താ
ഞാനി ന്ന
നല്ല പെ ആഹ് ശ ശരി ടാ ശരി